അപ്പം ഹലോ
ആഹ കേക്ക്ണ്ടോ
ആഹ കേക്ക്ന്ന്ണ്ട്
ആ പിന്നെ എന്തെല്ലാ സുഖണോ
ആഹ സുഖാണ് ന്ന്ട്ട് എങ്ങനെണ് വീട്ടി പോവാറ് സ്കൂട്ടി ഒക്കെ അറിയോ
ഉം ഇല്ല ഇല്ല ബസ്സ് തന്നെ പൊവല്
ഏ വണ്ടി പഠിച്ചിട്ടില്ലേ
ഇല്ല പേടിയാ
അതെ എനിക്ക് ഞാൻ കൊറെക്കെ വണ്ടി ഒടിക്കും ആ അറിയും ആ അറിയും
ആഹ ആ ഹആഹ
ക്കൂട്ടി അറിയും പേടിണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീണിട്ടൊക്കെ ഇണ്ട് എന്നാലും വീണ് വീണ് ഉര്ണ്ട് നമ്മള് പഠിക്കണം ന്നാപ്പ ദൈര്യം വ
അത് ശെരിയാ നമ്മള് ചെർപ്പത്തില് ഇങ്ങനെ നടക്കുമ്പോ പ്പ എത്രാപ്രവിശ്യം വീണ്
ആഹ അതെ അങ്ങനെ വീണ് പഠിച്ച ദൈര്യം ഇണ്ടാവും ഇവ്ട്ന്ന് ന്റെക്ക പറയും വീ വീണോട്ടെ ന്നാലും വണ്ടി ഇട് ത്തോറിം ആഹ ഒരു കണക്കിന് ധൈര്യം വരും പക്ഷെ എനിക്ക് ഞാന് രണ്ട് പ്രാവശ്യം ഞാൻ നല്ല വളവ്ന്നാണ് വീണത് വള നമ്മള് കയറ്റും വളവും ഒക്കെ കൂടായിട്ട്ള്ളഹ് ഇണ്ടല്ലോ അപ്പാ അങ്ങനെണ് ഞാൻ വീണ്ട്ട്ട്ള്ളത് അപ്പ അതിനെഷം ഇൻക്ക് പേടി ഇണ്ടായിര്ന്നെടിക്കാന് അപ്പൊ ഉം ക്കയ്ന ഇട്ക്കാൻ പറയും വീണാലും പറയും എട്ത്തോ കൊഴ് പ്പല്ല ഇട്ത്തോ അങ്ങനെ ദൈര്യം വരണംന്നറിം അങ്ങനെ ഇട്ക്കും ഞാൻ എന്നാലും ചെറിയ പേടിപ്പോഴുണ്ട് ആഹ വണ്ടി അറിഞ്ഞത് നങ്ങക്ക് ഒര് കുറെ സൗകര്യാണ് വണ്ടി അറിഞ്ഞ്ട്ട്ണ്ടങ്കില് നമ്മള് ഇപ്പൊ വീ ട്ടിലാരുല്ലങ്കിലൊക്കെ ഒന്ന് പെട്ടന്ന് പൊറത്ത് പൊവണ്ടി വന്നാലൊക്കെ
ആഹ അതെ അതെ അത് സത്യം ഞാനും ഇടക്ക് ഇങ്ങനെ വിചാരിക്കൂ ശരിക്കൂ എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണ ടൈം ആണ് കൂട്തൽ പോവ്ന്നത്
ആഹ
ഈ വണ്ടി ഇണ്ടായിരുന്നു പപ്പന്റെ കൂടെ പോഹന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെത്തും പെട്ടെന്ന് ബസ് ഇട്ടും ഇവടെ എത്തും ആഹ ഞാൻ എറങ്ങ്ണ ടൈം കറക്റ്റേയ്ക്കും പക്ഷെ ഞാൻ നടക്ക്ണ ടൈമ് കൊറഞ്ഞ് കിട്ടിയപ്പോ ബസ്സ് പെട്ടന്ന്ള്ള ബസ്സ് കിട്ടും
ആ ഹ അത് സൈക്കിൾ ബാലൻസ് ഇണ്ടോ
ഇണ്ട്
ആ ഹ സൈക്കിൾ ബാലൻസ് ഇണ്ടങ്കി സുഖല്ലേ ഇൻക്ക് സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ല എനിക്ക് സൈക്ക്ളോന്നും എനിക്ക് അറിലാ പക്ഷെ ഞാന് ഞാൻ എനിക്ക് പഠിക്കണം എന്നുള്ള ഭയങ്കര താല്പര്യയിരുന്നു അങ്ങനെ ഞാൻ സ്വയം പഠിച്ചതാണ് യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബിൽണ്ടല്ലോ ഡെ ഡ്രൈവിങ്ങിറത് ആഹ് അങ്ങനെ നോ ക്കിട്ട് എനിക്ക് അസ്ബന് താല്പര്യമല്ലേ യിരുന്നു അസ്ബന്റിെ
ആഹ്
പഠിപ്പിച്ചരുല പറഞ്ഞതാണ് പക്ഷേ ഓര് പഠി പഠിച്ചീരുലാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വാശിയായിരുന്നു പഠിക്കണം എന്നുള്ള വാശിയായിരുന്നു അങ്ങനെയ യു ട്യൂബ് നോക്കിട്ട് ഞാൻ സ്വയം വണ്ടി ബാലൻസ് ചെയ്യാൻ പഠിച്ചു. പിന്നെ അങ്ങനെ. ഏ പിന്നെ ബാലൻസ് ചെയ്യാൻ പഠിച്ചപ്പം പിന്നെ ഓലിങ്ങനെ ഹെൽപ്പ് ആക്കി തന്നു. അങ്ങനെ പിന്നെ കൂടുതലും ഞാനതെ. പിന്നെ ഓരോന്നും, ഓരോന്നും നോക്കീട്ട് ഞാൻ പഠിച്ചുണ്ടാക്കി.
അത് നല്ലട്ടോ വാഷിണ്ടെങ്കി നമുക്ക് നടക്കും. ഉം. അത് ശരിയ അതാണ് എനിക്കതാണ്ള്ളത് എന്താന്ന്ച്ച് കഴിഞ്ഞാല്. എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് പേടിയാ അതാണ്.
ആദ്യം നമുക്ക് പേടിണ്ടാവും എന്തായാലും മനസ്സിലായിട്ട് പേടിണ്ടാവും അത് നമ്മള് ഫസ്റ്റ്. ഫസ്റ്റന്നെ നമ്മള് ബാലൻസ് ചെയ്ത് പഠിക്ക. പിന്നെ സൈക്കിൾ ബാലൻസ് ഇണ്ടാവും പിന്നെ നമുക്ക്. സ്കൂ, ബാലൻസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല.
ഉം പിന്നെ വീട്ടില് വണ്ടി ഇല്ല അതാണ് പ്രശ്നം. ബൈക്കെള്ളൂ സ്കൂട്ടർല്ല ആഹ് അതെയുള്ള്. പിന്നെ ചെറുതെക്കി പിന്നെനീത്തിക്കെ കസിനിണ്ട് അവളുടെ അച്ഛന്റെ അടുത്ത്ന്നൊണ്ട് അവള് ചെറുപ്പത്തിലേ പഠിച്ചു.
ആഹ് പിന്നെ നമ്മക്ക് ഈ പഠിക്കാൻ പറ്റിയ വണ്ടി കിട്ട് ആണെങ്കി സുഖാണ്.
ആഹ്.
അപ്പൊ പിന്നെ പഠിക്കണ്ടാത നമ്മള് വണ്ടി എടുത്തിട്ട് പഠിക്കലൊക്കെ. ഉം ചെറുതാണ്.
ആഹ് അതാണ്.
അപ്പൊ വണ്ടി കേടു വരും വണ്ടി വീണിറ്റും ഇതായിട്ടൊക്കെ.
ആഹ് അതെ, അതെ.
ആഹ് ഇത് ഹസ്ബന്റിന് ഒരു വണ്ടി പുതിയ വണ്ടിയാണ് പക്ഷെ അത് ഞാൻ പ ഠിച്ചിട്ടത് കേടു വന്ന് അത് കൊടുത്തിട്ട് പോ വേറെ വണ്ടി വീണ്ടും വാങ്ങിയപ്പോ.
അഹ് ശരി.
അത് വീട്ടില് വെച്ച കൊറെ വീണിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പൊ പഠിച്ചു. ആഹ് പഠിച്ച് ഞങ്ങള് പഠി എനിക്ക് ഉറപ്പാണ് എത്ര ആളുകളങ്ങനെ പഠി വീണ് പഠിക്കുന്നുണ്ട് കൊഴപ്പല്ല പഠിക്കും.
എനിക്ക് ന്ന് വെച്ചാലെ ഇപ്പപ്പോ സൈക്കിളൊക്കെ പണ്ട് ഓടിക്കുന്ന സയത്ത് അവിടന്ന് ഒരു വണ്ടി വരിയാണ് ഞാൻ ഇവിടെന്നെ അങ്ങ് നിർത്തും.
ആഹ് അത് പേടിണ്ടാവും അത്. സ്കൂട്ടിയൊക്കെ ആയിട്ട് എന്നോട് പറയും എണ്ണടിച്ചിട്ട് വരാനൊക്കെ പറയും. ആഹ് വണ്ടി എടുത്ത് പഠിച്ചല്ലോ ഇനിപ്പോനി. പേടി എണ്ണ കടിച്ച് പോര്റയും എനിക്കൊരു വണ്ടി വരും നേരിട്ടിങ്ങനെ വരുമ്പോ. ഇനിക്ക് പേടിയാവും.
ആഹ് അതാണ്.
ആഹ് പിന്നെപ്പ റെഡിയായി. ഇപ്പാ പേടിയൊക്കെ പോയി ഇപ്പൊ എന്നച്ചാ ഭയങ്കര ധൈര്യംന്നും ഇപ്പോഴും വന്നിട്ടില്ല. എന്നാലും പേടി നമ്മുക്ക് എപ്പളും മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഈ ഭയങ്കര ധൈര്യം വരുമ്പളാണ് ആക്സിഡന്റ് വണ്ടി ആഹ്. മനസ്സ് പേടിണ്ടാവുന്നത് നല്ലതാണ് നമുക്ക് ശ്രദ്ധണ്ടാവും.
അത് ശരിയാ ഞാൻ റോഡ്ക്രോസ് ചെയ്യുമ്പ വിജാരിക്കും ഇനിക്ക് ഭയങ്കര പേടിയാ റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ രണ്ട് ഭാത്തും. നാല് പ്രാവശ്യം നോക്കിയിട്ടേ കടക്കു. അപ്പ ഞാങ്ങനെ വിജാരിച്ച ആ. അദ്യ ഞാൻ വിജാരിച്ചത് ചെയ്യോ ഇപ്പോ ചെറിയ മക്കളെ പോലെ ഞാനുന്ന്.
ആഹ്ക്ഷെ നമ്മള് തോ നമക്ക് തോന്നും മറ്റുള്ളോര് കാണുമ്പോ നമ്മളെ. കളിയാക്കി ചിരിക്കുവോ പക്ഷെ ആഹ് എനിക്കത് തോന്നലുണ്ട് എനിക്ക് അപ്പം ഭയങ്കര പേടിയാണ് ഇപ്പോഴും ഞങ്ങള് പുറത്തെവിടെലും പോയിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ചെലപ്പൊഞങ്ങളിങ്ങനെ ബസ്സിലൊക്കെ പോകും ഞങ്ങൾ എവ്ടെ ക്കേലും ബിലൊക്കെ പോവാൻ കൂടയിട്ട് പോകാൻ പൂതിയായിട്ട് പോകും ഇങ്ങട്ട് എന്നോട് പറയും അന്നെ ബസ് കൊണ്ടോ യിട്ടണ്ടെങ്കിൽ നാണക്കേടാണ് എന്താ എവിടെലും ഇറങ്ങിട്ട് റോഡ് മുറിച്ച് കടക്കണമെങ്കില് കൈ പിടിക്കണം ഞാൻ പറയും നാണക്കേടല്ല ഞമ്മളെ നമ്മുക്ക് ഒരു പെട്ടെന്ന് ശ്രദ്ധല്ലാത്ത സമയത്താണ് ആക്സിഡൻ്റ് വരുന്നത് ആഹ് അപ്പം മറ്റുള്ളോൽക്ക് കളിയാക്കി ചിരിക്കയാണേ കളിയാക്കി ചിരിച്ചോട്ടെ പക്ഷെ നമ്മുക്ക് നമ്മളെ ജീവനല്ലേ വലുത് ആഹ് ആഹ്
ഓരോ കൂടെ പോയി ചിലപ്പോൾ പുറത്തുന്ന് വരുമ്പോ ഞാൻ ഓരോ കൂടെ വരുന്നത്
സെയിം അതന്നെ ഞാനിപ്പഴും ഞാൻ ഒട്ക്കേലും പോവ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഞാൻ ആരേങ്കിലും കൂടെണ്ടെങ്കിൽ മാത്രേ ക്രോസ്സ് ചെയ്യോള്ളോ
ഓഹ് അത്ശരി ആഹ്
അത് നല്ല നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒന്നും നോക്കാതെ ക്രോസെയ്യുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഇപ്പൊ വരുന്നത്
ഓഹ് ആഹ് ആഹ് ആഹ് അതാണ് ഉം
പിന്നെ അവിടുന്ന് നേരിട്ട് ബസ് കിട്ടുവോ
ആഹ് ഇവിടുന്ന് നേരിട്ട് ബസ്സുണ്ട്
ആഹ്
ആഹ
അടുത്താണോ വർക്ക് ചെയ്യുന്ന സ്ഥലം
ആഹ് കുറച്ച് ഇരുപത് മിനിറ്റ് ഉണ്ട്
ആഹ് എന്ന് എച്ച്
ആഹ് അങ്ങനെ
വേറെ എന്തെങ്കിലും വീട്ടിൽ പോയാല് ഫുഡ് കഴിക്കാ കിടക്ക അങ്ങനെയൊക്കെ ആയിരിക്കുലേ
ഇല്ല പണിണ്ട് മീൻ നന്നാക്കാനൊക്കെ ഉണ്ട്
ആഹ് മീൻ നന്നാക്കി കൊടുക്കണോ
ആഹ് അത് വേണ്ടിവരും അത് നന്നാക്കിട്ട് പാത്രം തേക്കാ ഇന്ന് രണ്ടുപേടും പഠിക്ക
ആഹ് ആഹ്
ഉം
അടിചേരി തുടക്കുക അങ്ങനൊക്കെ ചെയ്യുമായിരിക്കുംലെ
ആഹ് ഞായറാഴ്ച ഞായറാഴ്ചത്തെ പണി അതാണ്
ആഹ് ഞായറാഴ്ച ഡ്യൂട്ടി
ആഹ് അതെ അതെ
ആഹ് ശനിയാഴ്ച വർക്കിണ്ട് ഞായറാഴ്ച ഒഴിവാല്ലേ
ആഹ് ഞായറാഴ്ച ഒഴിവാ
ആഹ് ആഹ്
അതെ ഉം